ഹലോ
ആഹ് കേൾക്കണ് ണ്ട്
ആഹ്
എന്തൊക്കെ വിശേഷം?
നല്ല വിശേഷം
സുഖം തന്നെല്ലേ ആഹ് സുഖം തന്നെ ഫുഡൊക്കെ കഴിച്ചോ ആഹ് കഴിച്ചു ഇവടെ കെടക്കാണ്
ആഹ് കഴിച്ച് കെട് ആഹ് കഴിച്ച് ഉച്ചന്റെ ശേഷം പിന്നെ കെടക്കലല്ലേ
ഏഹ് ഉച്ചക്ക് കടന്നൊറങ്ങലൊക്കെ ഉണ്ടോ
ഒറങ്ങലില്ല ചിലപ്പോ ഫോണ് കണ്ട്ങ്ങാണ്ട് അങ്ങനെ ഒറങ്ങും
ആഹ് എന്തായിരുന്നു ഫുഡൊക്കെ?
ഫുഡ് സാമ്പാറും, അയലയും മത്തി പൊരിച്ചതും
ആഹ്
വെണ്ടക്ക പൊരിച്ചതും ഇങ്ങക്കെന്താ?
അഹ് ശെരി ഞങ്ങക്കിന്ന് കയ്പ്പക്ക ഉപ്പേരി പിന്നെ കുമ്പളങ്ങ കറി ഒക്കേനു മീനൊ ക്കെ വര്ന്ണ്ടൊപ്പൊ
മീന് ഇന്ന് വന്ന് ഇത് വരെ വന്നിട്ടില്ലായിരുന്നു അത് ഒരു ചീഞ്ഞൊക്കെ പോലത്തെ മീനാണ്
അഹ് ശരി ആഹ് നല്ല വെലയുണ്ടാവുലേ
ആഹ് നല്ല വെലീണ്ട്
ആഹ് ഞങ്ങളെ ഇപ്പ വരുന്നില്ല ആ ട്രോളിങ്ങും ആണ് ഇതിനു വില കൂടിട്ടേ വരുന്നന്ന ഇല്ല അപ്പം
ആഹ ഒരു മീൻകാരൻ തന്നെ ആകെ വരുള്ളൂ പക്ഷേ ആള് ല്ലേ ഇപ്പഴും വരുന്നില്ല അതൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പ മീൻ കിട്ടാനൊക്കെ മീൻ കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ടൗണിക്കൊക്കെ പോവണം
ആഹ ഇവിടെയും കിട്ടീട്ട് ഒരാഴ്ചക്കെ കയിക്കണ്
ആ ശരി ഉം ന്ന് കിട്ടാൻ ആ ആഹ ഇത് ഇവർക്ക് മുതലാവൂ എന്ന പറഞ്ഞട്ട് ഒരു മൂന്നാല് കിലോമീറ്റർ പോക ടൗണക്ക് കിട്ടണെങ്കില് അപ്പൊ പിന്നെ ആഹ് ടൗണിൽ ഉണ്ടാവും മീൻ പക്ഷെ ടൗണിൽ വരുമ്പോ ഒരു നല്ല റേറ്റ് ആയിക്കറ മീൻായിരുന്നു
ആഹ ഇവന് മോനെ പറഞ്ഞയച്ചിട്ടോ മീൻ ഇങ്ങനെ കൊറെ ദിവസ ആകുമ്പോ ഒരു പൂതിയാവൂലേ
അതെ അത് അങ്ങനെ തന്നെയാണ്
പറഞ്ഞയച്ചപ്പോള് ചെമ്മീന് കൊടുന്നക്കണോ ഒരിത്തിരിയ ഉള്ളോ ഉ
ഉം മനസ്സിലായി
നല്ല വിലയുണ്ട്
ആഹ ഇവിടെ അങ്ങനെ തന്നെയാണ് നമ്മള് പച്ചക്കറി കൂട്ടാണ്ടായിട്ടൊന്നും കാര്യല്ല ഏതെങ്കിലും ഒരു മീനിന്റെ ങ്കിലും ഉണക്ക മീനെങ്കിലും മേടിക്കണം വേണോ
അല്ലീ കോയി മുട്ടയ അ അല്ലെങ്കിൽ പറ്റൂല അ അല്ലെങ്കിൽ പിന്നെ കോഴിയോ ബീഫോ അങ്ങനെ എന്തെങ്കിലും വേണം അതിപ്പോ എപ്പഴോ ഒന്നും ഉണ്ടാവൂല്ലല്ലോ അതാണ് വിഷയം
ആഹ് പറ്റൂല ഉം പച്ചക്ക കൊറ്റയില ഒക്കെ തിന്നാൻ മടിയാണ് പിന്നെ കുറച്ചിട്ട് കുറച്ചിട്ട് തിന്നിട്ട് ബാക്കി അങ്ങനെ പാത്രത്തി എടുത്ത് അവിടെ വെച്ച് പോകവും
ആഹ
അങ്ങനെയ ഇപ്പ ഇന്നിപ്പോ ആരക്കും സ്കൂള ഇല്ലല്ലോ ഇന്ന് മോന് ട്യൂഷൻ ആയിക്കൂ മറ്റർക്കൊ ഇപ്പൊ ഒന്ന് ശ രണ്ടാ ശനി അല്ലേ ഇന്ന ഇപ്പ ലീവ്ല്ലേ
ഇന്നും നാളെ ലീവാണ്
ഉം വേറെ എന്തെക്കെയൊണ്ട് വൈനേരത്ത്ക്ക്ള്ള ഫുഡൊക്കായോ? ഉം ആ വൈന്നേരംണ്ടാക്കലേ ചപ്പാ ത്തി അങ്ങനെന്തെലും ണ്ടാക്കും ചപ്പാത്തി അങ്ങ
വൈന്നേരം ചെല ചെല ചപ്പാത്തിണ്ടാക്കൂല അഹ് ഹസ്ബന്റ്ള്ളന്ന് അന്നൊക്കെ ണ്ടാക്കിര്ന്നു ണ്ടാക്കലില്ല.
ഏ
ചോറ്ന്നെ കയ്ക്കല്
ആഹ് ഒര് നേരം അയ്ക്കാരം വെക്കലേ രണ്ട് നേരം വെക്ക്വോ?
ഇല്ല്യ ഒര് നേരം വെക്ക്ണ്ടന്നെ
ഉം ഇവ്ടെ അങ്ങൻതെന്നെ രണ്ട് നേരൊന്നുണ്ടാക്കൂല. ഈ മക്കളൊന്നു ണ്ടാക്കാനും സമ്മയ്ക്കൂല ആഹ് പിന്നത് പണിയല്ലേ
ഉം രണ്ട് നേ ഒര് നേരം തെന്നെ ഒന്നായിട്ടണ്ട് വെക്കേണ്ട പണ്യല്ലെള്ളൂ
ആഹ് പിന്നെന്താ ഫുഡൊക്കെ ങ്ങള് സ്പെഷ്യൽ ഫുഡാള് ബിരിയാണിം മന്ത്യക്കെ ണ്ടാക്കല്ണ്ടോ വ്
ഇന്നലെ ണ്ടേയിര്ന്നു വെള്ളിയാഴ്ച സ്പെഷ്യല് ണ്ടാക്കും ഇന്നലെ മന്തി ണ്ടേര്ന്നു. അത്
ആഹ് എല്ലാ വെള്ളിയാഴ്ച്ചി ണ്ടാക്കോ?
ആഹ് മന്ത്യാ ബിരിയാണ്യോ അങ്ങനെന്തെണ്ടാക്കും. ഒന്നുല്ലെങ്കി ചിക്കനാ ബീ എന്തെങ്കിലൊക്കെണ്ടാവും.
ഉം ഇവ്ടെ അങ്ങ അങ്ങനെ എല്ലാ വെള്ളിയാഴ്ച്ചയാനൊന്നുല്ല എപ്പളേലൊക്കെണ്ടാക്കും മന്ത്യക്കെ ങ്ങള് ണ്ടാ ക്കൊം ഇങ്ങള്ണ്ടാക്കോ?
ആഹ് ഞാ ണ്ടാക്കും ഞാൻ മന്തി ണ്ടാക്കീനി കുക്കറില് വെച്ചു.
ഏഹ് കുക്കറിലാ മന്തിണ്ടാക്കി?
ആഹ്
ഏഹ് അത് ശെരി.
അയിന്റെ ബാക്കിണ്ടേര്ന്നു പൊർത്ത്ന്ന് വാങ്ങിക്കും.
ആഹ് അത് ശെരി ഞങ്ങള് പിന്നെ ഉം പൊർത്ത്ന്നൊന്നും ഞങ്ങളങ്ങനെ വാങ്ങിക്കേല്ല പൊറാട്ടെ എപ്പളേലൊക്കെ വാങ്ങിക്കാന്നല്ലാതെ വേറെള്ള ഫു
ആഹ് പൊർ ആഹ് പൊർത്ത്ന്ന് വാങ്ങിക്കണല്ലേ ഉം അയിന്റെ ആ റൈസും
ഉം ആ റൈസ് വേറെ ഞമ്മള് വീട്ടിലെക്കണേ വേറെരു രുചിയാണല്ലോ
അതെ ഇന്റെ വ് ട്ട്ല് ഞാൻ വിര്ന്നൊക്കെ പോവുമ്പോ അവ്ടെ ഇന്റെ അനിയമാര് ഇതേമാരി കൊണ്ട്രും റൈസ് മാത്രം. പിന്നെ അങ്ങനെ അയ്ക്ക്ള്ള സോസും കൊണ്ട്രും പിന്നെ അമ്മള് ചിക്കാ ആഹ് ചിക്കൻ വേടിച്ച് ങ്ങണ്ട് വെക്കും. അങ്ങനെ ചെയ്യ്ലാണ് ഇവടെ ഞങ്ങള് അങ്ങനെ വേടിക്കയ്യല് ആഹ് റൈസ് മാത്രം കിട്ടും. ഇബടെക്കങ്ങനെ ഞങ്ങളീനാട്ടികൂടെക്കങ്ങനെ കിട്ടും. ആഹ് ആഹ് ആഹ് മറ്റേ ചിക്കനും കൂട്യയ്ല് ആഹ് ചിക്കന് ആഹ് ചിക്കനും കൂടെ ക്വാടി കൂടിട്ടാവ്മ്പോ നല്ല പൈസണ്ട്.
ആഹ്
ഇവ്ടെ പിന്നെ അന്ന് അങ്ങനെ കൊണ്ട്രും ആഹ് ആഹ് അത് ശെര്യാ അയിന് അധികം മസാലിം കാര്യങ്ങളൊന്നുണ്ടാവൂല ന്നാലും നല്ല രസേ
എന്നാലും നല്ല ഏഹ് നല്ലൊര്
ആഹ് ഉം ഉം നല്ല രസേക്കാരം പിന്നെ അയ്ക്ക്ള്ള മയോണീസും പിന്നെ മറ്റേ തക്കാളി സോസൊക്കയ്ലൊ പ്പം കിട്ടും ചെയ്യും. ഉം ഇവടെ ഞങ്ങളെ വീട്ടില് മന്ത്യ ക്കുമ്പെൻ്റെ മോന് ഇതേ മാതിരി മയോണീസ് ഓനെന്നെ ണ്ടാക്കും മു ട്ടയിട്ട് ഒന്നുലേയ് പീങ്ങിട്ട് ഒ ഓൻ തെന്നെണ്ടാ ഒല്ലാതെ പച്ചമുട്ടയിട്ട് മ ഉം അഹ് പച്ചമുട്ടേല്ണ്ട ഒൻ തെന്നെ ണ്ടാക്കും. ഇനിക്കഹ് അത്ണ്ടാക്കനങ്ങനറീല ആഹ്
ക്ഷെ ഞാൻ ണ്ടാക്കല് പ്പങ്ങനേണ് മുട്ടല്ല്യാതെ
മുട്ടല്ലാതെ അപ്പൊ ജി ഉർളക്കെഴങ്ങ്ട്ടിട്ടോ
ഉർളക്കേങ്ങും വേണ്ട. കോൺഫ്ലവർ പൊട്യോണ്ട്
അഹ് ശെരി അതെങ്ങനെ ണ്ടാക്കല്
അത് എളുപ്പണ, കോൺഫ്ലവർ പൊടി രണ്ട് സ്പൂണ് ഇട്ത്ത്‌കാണ്ടയ്ല് ഒരരഗ്ലാസ് വെള്ളൊഴിച്ചിട്ട് പിന്ന ഇഹ് ഗ്യാസ്മ്മലെച്ച്ങ്ങനെ മു കുറുക്കിട്ക്കാ
ഏഹ് അ തയ് ഏ അയ്ക്ക് വേറെന്തേലും ചേർക്കോ
ആന്നട്ടത് തൺത്തീന്റേഷം അത് മിക്സീലിട്ടിട്ട് രണ്ട് വെൾത്തുള്ളിയും കൊർച്ച് സുർക്കിയും ഉപ്പും പിന്നെ കൊർച്ച് പാലൊഴിക്കും
അയ്ശരി ആഹ്
ഉം പാലൊരര ഗ്ലാസൊഴിച്ചിട്ട്ണ്ട് അടിക്കും ഓയില്
ആഹ്
കൊർച് ഓ കൊർച്ച് ഓയിലൊഴിക്കും. മുട്ട വേണ്ട, മുട്ട്യും ഉർളക്കെയ്ങ്ങും വേണ്ട
ആഹ് ഞാൻ ഇതുവരെ അങ്ങള്ണ്ടാക്കി
ഉം നല്ല കളറ്ണ്ടാവും, തിന് വേറെ രുചിണ്ട് ഹോ ട്ടൽല്ലൊക്കെങ്ങനേണ്ന്ന് പർഞ്ഞേട്ടു
ആഹ്
മുട്ട പച്ചമുട്ടനെ കാട്ടി നല്ലതാണ്ഓൺണ്. പുയ്ങ്ങിയത് പിന്നിം കൊയ്പ്പല്യ ഉം
പച്ചമുട്ടത്ര നല്ലതൊന്നുഅല്ല പക്ഷേ അത് കേടാണ് പച്ചമു ട്ടി എല്ലാരും പറിയിണ്ട് കേടാന്ന്
അപ്പ പച്ചമുട്ടല്ല്യാതെങ്ങനെ ണ്ടാക്കാൻ പറ്റും. ഇത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷി ച്ചെക്കാർഞ്ഞു. അതെ
എപ്പളേലുഒക്കല്ലേ ണ്ടാക്കൊള്ളൂ. അപ്പ പിന്നെത്രെ വെല്യ പ്രശ്നല്ല എപ്പളും ഒന്നുണ്ടാക്കൂല
ആഹ് ഇത് ഫ്രിഡ്ജില് എ സൂക്ഷിച്ചക്ക എത്രയും വെക്കാർഞ് അല്ല്യാത്തത്
ഉം ബിര്യേനിയൊക്കെണ്ടാക്കല് ണ്ടോ. ബിരിയാണി ബീഫ് ബീഫോണ്ട ചി ചിക്കനോട്ടാ
ന്നാളെപ്പട്ത്ത്‌ കൊർച്ച് പ്പ ബീഫോണ്ട്ണ്ടാക്കീനി. ചിക്കനോണ്ടാണ് കൂടുതലുണ്ടാക്കല് പ്പൊ പെര്ന്നാളിനിട്ട്യ ബഫൊക്കെണ്ടേന്യല്ലോ അപ്പ ആ ചിക്കന് ആ പൊരിച്ചിട്ടു അൽ പണ്ടത്തെ മോഡല ങ്ങനിണ്ടാക്കും.
ആഹ് ഇവടെ ഇവടെ മക്കക്കൊക്കെ പൊരിച്ചിട്ട്ണ്ടാക്ക്ണത ഇഷ്ടം
ആഹ് പൊരിച്ചിട്ട്ണ്ടാക്ക്ൺത് രസണ്ട്
ആഹ് ഞാനധികവും പൊരിച്ചിട്ടന്നെണ്ടാക്കല്
ആഹ്
അങ്ങനെ വല്ലാണ്ട് മറ്റെ ശേൽക്കണ്ട്ണ്ടാക്കലില്ല്യ അങ്ങനെപ്പൊ പിന്നെ നെയ് ചോറൊക്കാക്കിട്ടങ്ങനെണ്ട് ണ്ടാക്കും. അപ്പ പിന്നെ പ്രശ്നല്ലല്ലോ
ആഹ്
പിന്നെന്താ നാല് മണിക്ക് ഇപ്പ ചായയൊക്കെ കുടിക്കണ പരിപാടിയൊക്കെയില്ലേ?
ചായ കുടിക്കും, ബേക്കറി ഉണ്ടെങ്കി ബേക്കറി അല്ലെങ്കില് ച് എപ്പളേങ്കിലൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കും.
ആഹ്. എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കുവോ?
ഓഹ് ഉള്ളിവട, കട്ലറ്റാ, പഴം പൊരിയാ
മം കട്ലൈറ്റൊക്കെ ഉണ്ടാക്കി ആഹ് ഞാനീ കട്ലറ്റ് ഉണ്ടാക്കിയാല് ശരിയാവലില്ല. അതൊണ്ട് ഭയങ്കര മടിയാണ് ഉണ്ടാക്കാൻ.
നല്ല എളുപ്പാണല്ലോ?
ആഹ് അത് ഇന്ക്കും കൊറേ പണി തോന്നില്ലാ അത്ര കറക്റ്റ് ആയിട്ട് കിട്ടൂല്ല അതിന് കൊറേ സാധനങ്ങളും വേണ്ടേ ബ്രഡ് ക്രമ്ബ്സും
അതിന് എന്താച്ചാ അതില് റസ്ക് പൊടി എന്തേ കൂട്ടിയാ മതി. ബ്രഡ്
ആഹ് കൊഴിഞ്ഞ് പോവുവേ ആ ശരിക്കും അങ്ങട് കിട്ടൂല. കൊഴിഞ്ഞ് ങ്ങനെ വികും അത്
അത് പൊടി കൂട്ടാഞ്ഞിട്ടാണ്.
ആ എന്താന്ന് അറിയില്ല.
ഞാൻ ബ്രഡ് പൊടിയോ റസ്ക് പൊടിയോ എന്തേങ്കിലും ആയ്ക്കാണ് കൂട്ടുക. അപ്പൊ നല്ല മുറുക്കണ്ടാവും.
ആം. ആ മുറുക്കല്ലാത്ത പ്രശ്നം തന്നെ എനിക്ക് വരണത്
ഉം ചെലര് മ്മടെ ഈ വാട്ടിക്ക്യ കൊയ് പത്തിരിക്ക് വാട്ടൂല്ലേ പൊടി, അതും ചേർക്കും
ആഹ് അങ്ങോട്ട് ലെ ആഹ്, ആ നൈസ് പത്തിരി ഉണ്ടാക്കല്ണ്ടോ? രാവിലെ എന്താപ്പ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കല്?
രാവിലെ ഇന്ന് പത്തിരിയാര്ന്ന്, കട്ടിപ്പത്തിരി.
കട്ടിപത്തിരി ആഹ് അയിഞ്ഞ ജീരകം ഇട്ട്ട്ടല്ലോ ഇണ്ടാക്കാ
അല്ല, ജീരകം ഇടാതെ തേങ്ങ മാത്രം ഇട്ടുകണ്ട്, എണ്ണയിലല്ലാത
ആ എണ്ണയില്ലാതെ. അത് ശെരിയാണ് കറിണ്ടായിരുന്നോ?
കറിണ്ടാരുന്നു. തക്കാളി കറി ഉണ്ടാക്കി.
ആ, ഇവിടെ ഇന്നു ഞങ്ങക്ക് നൂൽപുട്ടും തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇരുന്ന് തിരുമ്മും. അങ്ങനെ ഉണ്ടാക്കിയാല്, ചെലപ്പം പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോ കറി ഉണ്ടാക്കും. കടലക്കറി അല്ലെ ഗ്രീൻപീസ് കറി അങ്ങനെ എന്തെങ്കിലും ആ വേറെന്താ? ആ എന്നാ പിന്നെ കൊഴപ്പൊന്നൂല്ലാലോ? ആഹ് ശരിന്നാ